ആഹ് എന്താ വിശേഷോ
നല്ല വിശേഷം അങ്ങനെ പോണ്
ഉം ന്താ പരിപാടി
പരിപാടി എന്താ പ്രത്യേകിച്ചോരു പരിപാടിയൊന്നുംല്ല ഇന്ന്പ്പം ശനിയാഴ്ച ആയനോടെ
ആഹ
പ്രത്യേകിച്ചോരു പരിപാടിയൊന്നുലേനി കാരണം സ്കൂളുല്ല ങ്ങനെ വീട്ട് കുത്തിർക്കണ് ഞാൻ പ്ലസ് ടുന്
ഇഞ്ഞന്താ പ്ലസ് ടുവിന് ശേഷം ന്താ പോണം എന്താ വിചാരിച്ചേ
പ്ലസ്ടുൻ നോക്കട്ടെ ഇതുവരെ ഒന്ന് ജയ പ്ലസ്ടു പാസ് ആവണ്ട അയിന്
പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നോ
ഇല്ല പ്ലസ് വണ്ണിന്റെ അടുത്ത മാസം പതിനഞ്ചാന്തിയാ
ആയെന്താ ഇത്ര വൈഗ്ണേല്ലേ
ഉം പുതിയ നിയമങ്ങളൊക്കെല്ലേ
ആഹ് അല്ല കൊറെ വൈകി വരുന്നേ അറിയാ അഅടു വന്നാ പിന്നെ എ
അത് കഴിഞ്ഞന്ന് വിചാരിച്ചീനു പക്ഷെ വേറൊരു ഉപകാരണ്ട്
ആഹ്
ആദ്യൊക്കെ പ്ലസ് ടുവിന്റെ പരീക്ഷ എഴ്ത്ണേന്റെ എടക്കേനി പ്ലസ് വണ്ണത്തിന്റെ ഇപ്രൂവ്മെന്റ് പ്ലസ് ടുത്തെ പരീക്ഷ ഇച്ചെന്താന്നറിയേ ന്ന നാളെ ഇനി പ്ലസ് വണ്ണ്ത്തെ ഇംമ്പ്രൂവ്മെന്റ് ഇണ്ടായിനതേ
ആഹ്
ഇപ്പ അത് മാറ്റീണ് ഇപ്പൊ ജൂൺ ജൂൈ ആഗസ്റ്റിന്തോരോ പ മാസം
ആഹ്
ഇത് ഏതാ മാസം ഏതാ അറിയോ
ആഹ് ഇത് ജൂണ്
ആഹ് ജൂലൈ ആഗസ്റ്റ്ക്ക് മാറ്റി അപ്പം നല്ല സുഖാണ്
ആഹ്
കാരണം പ്ലസ് വണ്ണത്തെ പഠിക്കാന് മറ്റ് ഒറ്റസം നമക്ക് പഠിക്കാന് പ്ലസ് വണ്ണും പ്ലസ് ന്റെപ്പറം പഠിക്കല് നടക്കൂലല്ലോ
ആഹ്
ഇപ്പായ അങ്ങനല്ല നല്ല സുഖാണ്
ആഹ് ഇപ്പൊ സൗണ്ട് കൂടിയല്ലോ നേരത്തെത്തെ കാട്ടിലും
ഏ
പിന്നെ ജ് എന്താ എന്തിനാ ഇനി ശേഷം എന്തിനാ പഠി ന്നെ എന്താ ആഗ്രഹം ആരാവാനാ ആഗ്രഹം
അങ്ങനെന്നും ഇതുവരെ ആലോചിച്ചു വെച്ചിട്ടില്ല പ്രത്യേകിച്ച്
പ്പര്യല്ലേ
പഠിപ്പൊക്കൊ ഒരു കഥന്നെണ് പ്ലസ് ടു പറഞ്ഞിട്ട് കാര്യല്ല ഇതുവരെ പഠിക്കാൻ തുടങ്ങീല്ല.
ഇപ്പ എന്തെ പെട്ടന്ന് സൗണ്ട് കൊറഞ്ഞല്ലോ
ആഹ് ഇപ്പ റെഡിയായില്ലേ ഏഹ് ഒന്നുല്ല ഒന്നുല്ല ഉം
എന്ത് താല്പര്യം എന്താന്ന് പറീ എന്ത് പഠി
താൽപര്യം ഏതാന്ന് ചോയ്ച്ചാല് ഇതുവരെ അങ്ങനെ അയ്നൊന്നും കുറിച്ച് ആലോയിച്ചിട്ടില്ല.
ആഹ്
ഏ
ആഹ്
നോക്കട്ടെ
കമ്പ്യൂട്ടറോ അലേ ഇതിലും തിരിയാലോ നല്ല കോഴ്‌സുകളും ഉണ്ടല്ലോ എന്തെങ്കിലുക്കെ പഠിച്ചാലെ എന്തെങ്കിലും എവിടെങ്കിലും എ തുള്ളൂ
ഉം ഞാൻ കമ്പ്യൂട്ടർ കൊമേഴ്സാണ് എടുത്തത് ഒരുപാട് സാധ്യതകളൊക്കെണ്ട് പഠിക്കണം ഉം
അക്കൗണ്ടന്റക്കെ ആവാലോ ഇല്ലേ
പഠിച്ചാ ആവാം എ
ഒക്കെ പഠിച്ച് ഉന്നതങ്ങളിൽ എത്തട്ടെ പഠി- പഠിച്ചാലേ ഇനി ഇവിടുന്നാട്ടൊക്കെ ജീവിക്കാൻ കഴിയുള്ളു വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് തുല്യ- ലീവാല്ലേ
ഉം അതൊക്കെ ശരിയന്നെയാണ്
ഉം
ഉം
നമ്മക്കൊ ഞമ്മളൊന്നും പഠിച്ചു വന്നത്തെ പോലല്ലന്ന്
ഉ അല്ല നിങ്ങൾ എന്താ ചെ യ്യ നിങ്ങളെന്താ ചെയ്യണേ
ഞാനൊന്നും ചെയില്ല ഞാന് ഹൗസ് വൈഫാ ഞാൻ എന്നെ ഒന്നും പഠിക്കണംന്ന് ഇത്ര ഞമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാ ഇന്നത്തെ കുട്ടികക്ക് അങ്ങനെ പഠിക്ക- കക്കാനൊന്നും ബുദ്ധിമുട്ട്തൊന്നുമല്ല നമ്മള ഞാനൊക്കെ ചെറുതാന്ന് നിനക്കൊരു ലൈറ്റ് ഇപ്പോ കറണ്ട്ല്ലന്ന് വേളക്ക് കത്തിച്ചോ കേട്ടാ ഇനി പഠിക്കല് അതേപോലെ വെച് എഴുതാൻ ഒരു ടേബിൾ ഇല്ല നിലത്തെ അകത്തു സിമെന്റ് ഇതൊന്നും ഇട്ടില്ല നേലൊക്കെ മണ്ണാ എന്നിട്ട് എവിടെ കാവ് ഒന്ന് കിടന്നിട്ട് ഇങ്ങനെ എഴുതൽ ആണ് എഴുതുമ്പം കമഴ്ന്നുകിടന്ന് ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പേജൊക്കെഴുതുമ്പോതന്നെ ഉറങ്ങി പോകും കിടന്ന് എഴുതുവല്ലേ പിന്നെ ഇന്നത്തെമാതിരി സ്കൂൾ ബസ് ഒന്നുമില്ല നടന്ന് പോണം നടന്ന്- വരണം സ്കൂൾകൊക്കെ നടന്നു പോലും നടന്ന് വരല്ലുവാ പിന്നെ വീട്ടിലെത്തിയാ പിന്നെ എവിടെ ക- എന്നാ മതി പിന്നെ- വീട്ടിലെത്തിയിട്ട് ജോലികളൊക്കെ അതും ചെയ്യണം എന്താ വെച്ചാല് വെള്ളം ഇന്നും ഉണ്ട്‌ ഉണ്ടാവില്ല അന്നത്തെ കാലം ഇങ്ങോട്ട് വെള്ള- വെള്ളം മുക്ക് ത്തി കുണ്ടോര്ണം മേല് കെഴ്കാൻ ഇല്ലത് വൈകുന്നേരം മേല് കൈകാൻ വേണ്ടി മെവെഞമ്മള് സ്കൂളിട്ട് ചെന്നിട്ട് വേണം മേല് കൈകാല വെള്ളം കൊണ്ടന്നിട്ട് വേണം മേല് കഴ്കാൻ
ഓ നല്ല കഷ്ട പാടെയ്നിലെ
ഓ നല്ല കഷ്ടപ്പെട്ട്ണ് പിന്നെ രാത്രി എന്തെങ്കിലും ഫുഡും കഴിച്ച് വേം ഒറങ്ങും പിന്നെ എഴുതാനും പഠിക്കാനും ഒന്നും കയ്യൂലാ പിന്നെ രാവിലെ നീച്ച്ട്ട് രാവിലെ ആറ് മണിക്ക് മദ് മദ്റസ് പോണം
ആ മദ്ര
ഇന്നെങ്കിലെ എട്ട് മണി ആവുയെ ട്ട് മണിക്ക് വെന്ന്ട്ട് ത്ത് ഒര് കൊളണ്ട് അവ്ടെ പോയി തിരുമ്പി കുളിച്ചിട്ട് വേണം പിന്നെ സ്ക്കൂൾ പോവാൻ അപ്പോത്തിന് ഒമ്പത് മണി ഒമ് അപ്പോ പിന്നെ ഓടണം പിന്നെ ഭക്ഷ ക്ഷണം കഴിക്കാനൊന്നും ചെൽപ്പം നിക്ക്ണ നിർത്തത്തിൽ എന്തെങ്കിലും കഴിച്ച്
അ അ ഉസ്ക്കൂൾ ഒയുടെ അയുടെ അട് തന്നെയോ
ഏ സ്ക്കൂൾ കൊർച്ച് ദൂരെയ്നി ഒന്ന് മുതൽ നാല് വരെ അയുടെ അട്ത്തെന്നെ ഇൺണ്ടെയ്നി ഇന്റെ വീടിന്റെ എട്ത്തെന്നെ ഇണ്ട് സ്ക്കൂൾ പിന്നെ അയുട്ന്നാണ്ട് കൊർച്ച് കഷ് ത ഒത്തുപടിച്ചത് അതുകൊണ്ട് നമ്മളെതായാലും ഇങ്ങനയി അപ്പം നമ്മളെ മക്കളൊക്കെ ഉന്നതിൽ എത്തട്ടെ എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അന്നത്തെ കഷ്ടപ്പാടൊന്നും- ഇപ്പം ഇല്ലല്ലോ ഇപ്പൊ ഫുള്ള് മക്കൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ വേണ്ട നമ്മളെ കാഴ്ചപ്പാടിലിട്ടോ ഓലെ മനസിൽ ഓലക്കൊന്നും പോരാഴ്മ ആയിരിക്കും. ഞമ്മളെ കാഴ്ചപ്പാടെല്ലോർക്കൊക്കെ ഉണ്ട്
ഉം അത അത്
കറന്റ് ഇപ്പൊ കര്ന്റ് ന്റെ വീട്ടിൽ കര് രന്റ് പോയാലും ഒരു ദിവസം പോലും കരണ്ടില്ലെങ്കിലും ഇൻവേട്ടർ വർക്ക് ചെയ്യും കര്ന്റിന് ഇല്ലാത്ത ബുദ്ധിമുട്ട് മക്കൾ അറിയി ഇല്ല വെള്ളല്ലാത്ത ബുദ്ധിമുട്ട് മക്കൾ അറിനില്ല ഭക്ഷണംമല്ലാത്ത ബുദ്ധിമുട്ട് അത അറിയുന്നില്ല
ഉം
നമ്മളൊക്കെ ഒന്ന അങ്ങനെ അല്ലനി
ഉം
നമ്മളൊക്കെ ഇക്ക് മൂന്ന് മക്കൾ
ഉം
എന്റെ വീട്ടിലും മൂന്ന് മക്കൾന്നെയാണ് ഞാനാനി മൂത്ത മോള് ഇന്റെ ഇളായത് രണ്ടാളുണ്ട് ഓലെ നോക്കേണ്ട ഉത്തരവാദിത്വം തുടോ എനിക്കേനി ഇപ്പം ഒക്കെ ഓലൊക്കെ മം അനിയന്മാർ അനിയനെയ അനിയത്തിനെയൊക്കെ ഞാൻ ഞാൻ ഏനി നോക്കിയേ ക്കെ നോക്കി
എന്ത നാട്ടിലെന്താ അസ് നാട്ടിലെന്താ അസുഖങ്ങളൊക്കെ ഉണ്ടോ മഴ അനോട്
ആ മയ ഞങ്ങളെ നാട്ടിലൊരാൾക്ക് മഞ്ഞപ്പിത്താണ്. മെഡിക്കൾ കോളേജിലാ മഞ്ഞപ്പി ത്തായിട്ട് ലിവറിനെ ബാധിച്ചിണ്ഞ്ഞ് വേറെ രണ്ടാക്ക് പനിയാണ് ഓലും കോളേജിലാണ്. പിന്നേ ഇൻ ക്ക് രണ്ടു ദിവസം മുന്നേക്കെ ഇപ്പൊ ഭയങ്കര തലവേദന
അതന്തേ അതെന്തേ?
കാലാവസ്ഥന്റെ ഇതോണ്ടന്നെ തോന്ന്ണ്ട് ഈ മഴ ഇങ്ങനെ പെയ്തിട്ടേ അതിന്റെ ഇടയില് വെയില വെയിലുംണ്ട്. അപ്പൊ പിന്നെ വെയിലും, മഴയും മാറി മാറി വന്നിട്ടാന്ന് തോന്ന്ണ്ട് കൊതുകളും നല്ലോ കൊതുകളും പിന്നെ അ അങ്ങനെ ആയാലല്ലേ പകർച്ച വ്യാ കുട്ടികളുണ്ടാവും വെയിലറക്ക്ണേന്റെ എടെ കൂടെ മഴ ഒന്ന് മഴന്റെ എടെ കൂടെ വെയിലു ആവുമ്പളെ
ഇപ്പൊ പൊതുവെ
ആ അപ്പൊ അതുകൊണ്ടാ തോന്ന്ണ്ട് അസുഖങ്ങളുണ്ട് ത
ഒരു തലവേദന കാ കാണിച്ചു നോക്കിയോ?
കാണിച്ചില്ല. എനിക്കയിന് പൊതുവേ പ്രഷർ ഇങ്ങനെ കുറയൽണ്ട്.
ഹേ അതെന്തേ?
ആഹ് ഇടക്കിടക്ക് പ്രഷർ കൊറിം അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. അത് പിന്നെ അയിന്റതായ ബുദ്ധിമുട്ടക്കു വിചാരിച്ചു ഞാൻ കാണിച്ചിട്ടൊന്നുല്ല പിന്നെ നമ്മളെ ഭക്ഷ ഷണൂ അയാ തി ഭക്ഷണങ്ങളും അല്ലേ
ശരിയാണ്.
ഉം ഇപ്പൊ എറെച്ചിം കോയിം ഒന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കൂലല്ലോ ആരും.
ആ അതെ അതെ. പിന്നെ എല്ലാർക്കും മക്കൾക്കും എല്ലാർ ക്കും മാണല്ലോപ്പം. ഓക്കെ
ആഹ്
ഒന്ന് നല്ല അങ്ങനെ എന്തോ മാണം അല്ലേ ഫാസ്റ്റ് ഫുഡുകള് ഏഹ് മന്തി, ബിരിയാണി അങ്ങനത്തെക്കാണല്ലോ ഇപ്പൊ പൊതുവേ എല്ലാരും കഴിക്കല് മക്കളും വല്യോരും ഒക്കെ
എന്താ അന്റെ സ്കൂളില് ഫ്രണ്ട്സിളൊക്കെ ഇല്ലേ അനക്ക്
ആ ഫ്രണ്ട്സൊക്കെ ഇണ്ട് ഫ്രണ്ട്സൊക്കെ ഒന്നും കുഴപ്പില്ല
എല്ലാവരും ഒക്കെ ആയിട്ട് സെറ്റായി ഉഷാറായില്ലേ കഴിഞ്ഞ വർഷം പടിച്ച സ്കൂൾ തന്നെ ആയിക്കൂലേ ടീച്ചേഴ്സ് ഒക്കെ അത് തന്നെയാണോ
അല്ല അല്ല ആഹ് അത അല്ല അല്ല ആ ടീച്ചർമാര് കുറച്ച് മാറി സ്കൂൾ അത് തന്നെയാണ് ഏ ടീച്ചർമാര് ടീച്ചർമാര് പൊതുവേ അങ്ങനെയാണല്ലോ പ്ലസ് വണ്ണിന്ന് പ്ലസ് ടു എത്തുമ്പോ വേറെ ടീച്ചർമാരാണല്ലോ ഉണ്ടാവുക
ആഹ്
എല്ലാരും ഒന്നും മാറീല ചെലവര് മാത്രം ഉം ഇപ്പൊ അടുത്ത ചങ്ങായിമാരെപ്പ
അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ ടീച്ചർമാരൊക്കെ സ്ട്രോങ് ആണോ എന്താ സ്ഥിതി
വല്യ കൊഴപ്പല്ല ചെലര് സ്ട്രോങ് ആണ് ചെലവര് ഒരു ആഹ് ഒക്കെ കണക്കാണ് ഇപ്പം കൊറച്ച് ദിവസം അങ്ങനെ ചങ്ങായി അടുത്തൊരു കൊളൊക്കെ ഉണ്ട് അപ്പൊ എടക്കൊക്കെ ഇങ്ങനെ ചാടാൻ പോയി പക്ഷെ രണ്ടാക്ക് അസുഖം പിടിച്ച് രണ്ടാക്ക് പനിയും ജല അസുഖാണ് പക്ഷെ എനിക്ക് പ്ര ദേശിയ ഭാഷ പടച്ചൊന്റെ ദൈവത്തിന്റെ കൈ കൊണ്ട് ഇത്തരം എന്തുണ്ടായില്ല ഇത് വരെ ഒന്നും ഉണ്ടായില്ല
ഇപ്പ എന്താ വച്ചാ അങ്ങനെയക്കെ വെള്ളത്തില്
ഉം ആ അതൊക്കെ ണ്ടാവല്ണ്ടെയ് സ് ഉം പാടത്ത് കളിക്കാൻ പോയതേനി അപ്പം പിന്നെ ഉം
ന്നാ ആയ്ക്കോട്ടെട്ടോ ന്നാ ശരിട്ടോ
ആ ന്നാ ശരി ന്നാ അയ്ക്കോട്ടെ ന്ന അയ്ക്കോട്ടെ കട്ടാക്കിനി